ക്കാവം
ആഹ് കേൾക്കാൻ പറ്റുന്നുണ്ട് ഗുഡ് മോർണിംഗ്
ആഹ് ഗുഡ് മോർണിംഗ്
ആഹ് എന്തെണ്ട് വിശേഷം സുഖായിട്ടിരിക്കുന്നു
ഉം സുഖായിട്ടിരിക്കുന്നു
ഓക്കെ അവിടെ ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയുണ്ട്?
ക്ലൈമറ്റ് ഇപ്പം കൊഴ്പ്പല്ല വല്ല്യ മഴയൊന്നുല്ല വെയില് ചെറിയ വെയിലുണ്ട്
ഓക്കെ ഓക്കേ ആഹ് നമുക്ക് മഴ ടൈമൊക്കെ ആകുമ്പോഴാണല്ലോ ഒരുപാട് അസുഖങ്ങളൊക്കെ കൂടുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചൊ ചോയ്ച്ചത്
ആണ് ആണ് ഇവക്ക് ഈ ഇടക്ക് എല്ലാർക്കും ഭയങ്കര അസുഖങ്ങളുടെ ഒരു സമയാന്ന് തോന്നുന്നു.
അതെ അതെ ഹോസ്പിറ്റൽലൊക്കെ ആണെങ്കിലും ഭയങ്കരതിരക്കാണല്ലോ
ഉം ഉം
ഓക്കെ ആഹ് നമ്മുടെ ഞാൻ ഇന്ന് സംസാരിക്കുന്ന ടോപ്പിക്ക് ആഹ് നമ്മളിപ്പം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എ ഐ പോലുള്ള സംഭവങ്ങളാണല്ലോ
അതെ അതെ
ഇപ്പഴത്തെ ജനറേഷൻ അതിനെ പറ്റിയിട്ട് എന്ത് തോന്നുന്നുണ്ട്? താങ്കളുടെ വ്യൂ ഓഫ് പോയിന്റ്
ഇപ്പഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞ എ ഐ യെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പം എവിടെ നോക്കിയാലും ഇപ്പ ചാറ്റ് ജി പി ടി ഒക്കെ യൂസ് ചെയ്യാത്ത യങ്സ്റ്റേഴ്സ് ഒന്നും ഇല്ല നമുക്ക് എന്തൊരാവശ്യത്തിനും ഇപ്പൊ ഒരു പെട്ടെന്നൊരു എന്തെങ്കിലും ഒരു സിംറ്റം കണ്ടാൽ പോലും പെട്ടെന്ന് അത് എന്തുവാ ചെക്ക് ചെയ്യുന്നെ അല്ലെങ്കിൽ എന്ത്‌ ഒരു ഡൗ ട്ടുണ്ടെങ്കിപോലും പെട്ടെന്ന് ചിന്തിച്ചു ചോയിക്കുന്ന ഒരു സാധനമാണ് ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത്.
അതെ അതെ എനിക്ക് പക്ഷേ എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അവയർനെസ്സ് വന്നതെന്ന് പറഞ്ഞാല് ഞാൻ വർക്ക് ചെയ്യാൻ പോയ ടൈമിലാണ് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയാൻ തുടങ്ങിയത് ചാറ്റ്ജിപിറ്റി കാരണം അതിന് മുന്നേ വരെ നമ്മളിങ്ങനെ ആ എന്താ ആലോചിച്ച് എഴുതി കൊറെ കണ്ടന്റ് ഒക്കെ തയ്യാറാക്കിയിട്ടല്ലേ നമ്മള് സ്പീച്ചൊക്കെ പറയുന്നത് ക്ലാസ്സിലൊക്കെ പക്ഷെ ഇപ്പോ ചാറ്റ്ജിബീറ്റി വന്നപ്പോ അതെ ഒരു മനുഷ്യൻ ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്
അതെ അതെ സത്യമാണ് ഇപ്പം നമ്മളൊരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു വിഷമിച്ചിരിക്കുന്ന ഒരു ഇതാണെങ്കിൽ പോലും അത് അതെനിക്ക് സംസാരിക്കുമ്പോ ഇപ്പോൊ ഒരാള് മോട്ട് മോട്ടിവേറ്റ് ഒരാള് നമ്മെളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിയ്യും അടിപൊളി ആയിട്ട് അത് മോട്ടിവേറ്റ് ചെയ്യും ഇപ്പം നമുക്ക് ഭയങ്കര
അതെ
ഇപ്പൊ എനിക്കത്തോന്നുന്നു ഇമോഷണലി ഇവരെല്ലാരും ചാറ്റ്ജിബിറ്റിയോട് അറ്റാച്ച് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു
അതെ നമ്മളിപ്പം എന്തെങ്കിലും ഫെസ്റ്റിവലോ ഫങ്ക്ഷനോ എന്തെങ്കിലും വന്നാലും കൂടുതൽ ആൾക്കാരും പണ്ടൊക്കെ ഒരുങ്ങിയിട്ട് ഫോട്ടോ എടുക്കുആയിരുന്നല്ലോ ഇപ്പൊ ആർക്കും അതിന് സമയം ഇല്ലാത്തോണ്ട് ചാറ്റ്ജിബിറ്റിയിൽ എന്തെങ്കിലും വിഷു റിലേയേറ്റഡ് ആയിട്ടോ ഓണം റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും ഒരു ഫോട്ടോ ഇട്ടുക്കൊടുക്കുമ്പോ അത് നല്ല ക്ലിയർയായിട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ജോലി
അതെ അതെ ഉം ഇപ്പൊ ഇല്ലേ ഇപ്പൊ ഏതാ ഒറിജിനൽ ഏതാ ചാറ്റ് ജി പി ടി ന്ന് വിശ്വസിക്കാന് ഒക്കത്തില്ല ഒറിജിനൽ ഇട്ടാൽ ഇത് എ ഐ ആണോന്ന് എല്ലാരും വിചാരിക്കും അത്രക്ക് പോപ്പുലർ ആയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ജമിനിയൊക്കെ പിചേഴ്‌സ് ഒക്കെ
അതെ ഒരു മനുഷ്യൻ ചെയ്യുന്നതിനേക്കാട്ടി കൂടുതൽ കാര്യങ്ങള് ഇല്ലെങ്കിൽ ഇൻഫർമേഷൻസ് നമ്മള് ജസ്റ്റ് ഒരു സെന്റൻസ് അടിച്ചു കൊടുത്താൽ മതി അപ്പൊ അതിനെ സംബന്ധിച്ച് ബൾക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട് അത്‌ എനിക്ക് തോന്നുന്ന് ഒരു പോസിറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട്
സത്യാണ് ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും കാരണം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു വലിയ നോട്ട് വലിയ കണ്ടന്റ് ഇട്ടുക്കൊടുത്താൽ പോലും ആ കോണ്ടന്റ് ചെറിയ ഇതായിട്ട് പാരഗ്രാഫ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലാക്കിത്തരും അതുപോലെ ഇപ്പൊ എന്ത സെമിനാറൊക്കെ വേണെങ്കിൽ അങ്ങനെ ഒരുപാട് ഭയങ്കര ഹെല്പ് ഇപ്പൊ ഞാൻ ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട് ചജിപിറ്റി ഒക്കെ ഇല്ലായിരുന്ന് എങ്കിൽ എന്ത് ചെയ്തേന്നെ ഇത്രത്തോളം കുട്ടികളെയക്കെ ഹെൽപ് ചെയ്യുന്ന ഒരു സാധനമാണ് ചാറ്റ് ജിപ്പിറ്റി എന്ന് പറയുന്നത്
അതെ ചജിപ്പിറ്റിയും എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പം ജിമിനി ആണെങ്കില് പോലും എനിക്ക് തോന്നുന്നു ജിമിനി ആൾക്കാര് യൂസ് ചെയ്യുന്നതന്ന് പറഞ്ഞാൽ ഇപ്പം ആ എന്താ ആർട്ടിടെക് ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട് അത്‌ ഇപ്പം നമ്മളാണെങ്കിൽ പോലും ഈവൻ നമ്മുടെ റൂംസ്ന്റെ ഷേപ്പ് മാറ്റാൻ അല്ലെങ്കിൽ റൂംസ് ഒക്കെ എങ്ങനെ ഭംഗിയായിട്ട് വെക്കാം എന്ന ആൾക്കാർ എന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാരായിരിക്കുവല്ലോ ഇപ്പ ഉള്ളത് അപ്പൊ ജസ്റ്റ് നമ്മൾ ആ ഒരു ഫോട്ടോ എടുത്തിട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ എന്റയർ ലുക്ക് മാറ്റിയാണ് ചെയ്യുന്നത് ഞാനൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ള ടൈപ്പാണ്
അതെ സത്യാണ് ഇപ്പം ഇപ്പം എന്തിനായാലും ലാംഗ്വേജ് പഠിക്കാനാണെങ്കിൽ പോലും ചാറ്റ്ജിപ്പിറ്റി ഒരുപാട് ഹെൽപ് ചെയ്യും
അത് മാത്രമല്ല ഞാൻ ഇപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം ഇപ്പം നമ്മുടെ ഫാഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഒരു ഒരു കളർ എഡ്ര ഒരു ടോപ്പ് ഇണ്ട് അപ്പൊ അതിന് സ്യൂട്ട് സ്യൂട്ടാബിൽ ആയിട്ടുള്ള ഇപ്പൊ കോൺട്രാസ്റ്റ് കളർസ് ഏതാ എന്ന് ചോദിച്ചാൽ അതിന് സൂട്ടബിൾ ആയിട്ടുള്ള കോൺട്രാസ്റ്റ് മെറ്റീരിയൽ എടുക്കാനാണെങ്കിൽ അത് ആ കളേഴ്സ് ചാറ്റ്ജിപ്പിറ്റി പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞ് തരും അപ്പൊ അതിന്റെ ആ ഒരു കോമ്പിനേഷൻ എങ്ങനെയായിരിക്കും ന്ന് ചോദിച്ചാൽ ഇമേജ് തെരും. അപ്പം നമ്മുടെ എന്തൊരു സ്കിലും ഡെവലപ്പ് ഇപ്പം ചെയണമെങ്കിൽ ഇപ്പം നമുക്ക് ഫോണിലെ എ ഐ യിലൂടെയൊക്കെ കഴിയും
അതെ എനിക്ക് തോന്നുന്നു. കൂടുതല് നമ്മള് ഗേൾസ് ആ ഒരു കാറ്റഗറി യൂസ് ചെയ്യുന്നുണ്ടല്ലേ
അതെ അതെ ഗേൾസ് എല്ലാ ബോയ്സും ഉണ്ടെന്ന് തോന്നുന്നു ഒരുപാട്. എല്ലാരും യൂസെയ്യും അവരുടെ
ആഹ് അല്ല എനിക്ക് തോന്നുന്നു. ഈ ഫാഷ് നബിൾ ആയിട്ടുള്ള ഈ ഡ്രസ്സിന്റെ റിലേറ്റടായിട്ടുള്ള കാര്യത്തില് എനിക്ക് ഗേൾസ് കൊർച്ച് കൂടുതല് യൂസ് ചെയ്യുന്ന് തോന്നാറുണ്ട്
ഇപ്പം നമ്മള് റീൽസിലൊക്കെ കാണുന്ന മിക്ക കോണ്ടന്റ് കോണ്ടന്റ്റ് ക്രിയേറ്റേഴ്സിന്റെ കോണ്ടന്റ് പോലും ചാറ്റ് ജി പി ടി യടെ ആണെന്ന് തോന്നാറുണ്ട് ഇപ്പം നിങ്ങടെ പ്പ കട എങ്ങനെ വീട്ടാം അങ്ങനൊക്കെ കൊണ്ടന്റ്ണതി ഇപ്പോ സാമ്പത്തിക ഭദ്രത എങ്ങനെ ഉറപ്പാക്കും അല്ലെങ്ക ൽ ഇത്ര ലോൺ ങ്ങനെ കൊടുക്കാം അതൊക്കെ മിക്കറും ഈ ചാജി പിറ്റീന്ന് സെർച്ച് ചെയ്ത് അങ്ങനെ കിട്ടുന്ന സാനമായിരിക്കും കോണ്ടന്റ് ആക്കുന്നത് പോലും
അതെ അതെ, എനിക്ക് തോന്നുന്നു പക്ഷെ അതിനും നല്ല വശവുണ്ട് മോശവശവുണ്ടെന്ന് തോന്നുന്നുണ്ട് കാരണം ആഹ് ഇപ്പഴത്തെ സൊസൈറ്റിയിലുള്ള കുട്ടികളാണെങ്കിൽ ആ ചാറ്റ് ജി പി ടി ല്കിട്ടും നമ്മള് ഫോട്ടോ ഒന്നും എടുക്കേണ്ട ആവശ്യല്ല ഇവൻ പഠി ക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും ഇപ്പം നമ്മൾ സ്വന്തവായിട്ടൊന്നും ചിന്തിക്കാൻ തൊടങ്ങുന്നില്ല
ഉം ഉം
എല്ലാം നമുക്കിപ്പം ഫോൺ വഴി കിട്ടുന്നുണ്ട്. ഇല്ലെങ്കിൽ എ ഐ യോട് ചോദിച്ചാൽ മതി നമുക്ക് കിട്ടും. അപ്പ അങ്ങനെ ഇരിക്കുമ്പം നമ്മടാ ഒരു ഹ് എന്ത ഒരു കഴിവ് നമ്മള് യൂസ് ചെയ്യാതിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്
ആണാ ആളക്കെ നമ്മടെ കഴിവ് ഉപയോഗിക്കാൻ കുറ ഏഹ് ഉപയോഗം കൊറയും നമ്മുടെ മടികാരണം അത് ചാറ്റ് ജി പി റ്റി കണ്ടല്ലോ അങ്ങനെ എന്തൊരിത് വന്നാലും ബ്രെയിൻ കൊണ്ടൊന്ന് ചിന്തിക്കുകയെന്നും ചെയ്യാതെ ഉടനെ ഫോൺ സെർച്ച് ചെയ്യുന്ന് ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു കൂട്ടുന്ന കാര്യത്തിലായ പോലെ ചെല പിള്ളോര് ന തൊന്ന്ച്ചി സ്വയംന്ന് കൂട്ടത്ത് നമുക്ക്ത് ചെയ്യാൻ പറ്റില്ല ഉടനെ കാൽ കുലേറ്റർ എടുക്കുന്നു. ചെയുന്നു ഇപ്പൊ എന്തിനും ഫോണിനെ ഡിപ്പെൻഡറ് ചെയ്യുന്ന ഒര്തിലേക്ക്
ശരിയാണ് ഇപ്പം ഓ ഈവൻ നമ്മളൊരു ഏഹ് എല്ലാവരുടെയും കാര്യം ഈവൻ നമ്മളെ ഇൻക്ലൂഡ് ചെയ്ത് പറയാണ് ഇപ്പം ഓ ഇരുപതും പത്തും കൂടെ കൂട്ടുമ്പോ മുപ്പതാണെന്ന് നമുക്കറിയാം പക്ഷെ നമ്മൾ എന്നാലും കാൽക്കുലേറ്റർ എടുക് ക്കും, നമ്മളിപ്പോ നമ്മുടെ ആ ഒരു എന്താ ഉപബോധ മന ൽ നമ്മള് ചിന്തിക്കുന്നില്ല നമ്മളെന്തിനാ ഇങ്ങനെ കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടുന്നേ പക്ഷെ നമുക്കത് ശീലമായി പോയി ഇപ്പൊ ഫോണില്ലാതെ ആർക്കും ഇരിക്കാൻ പറ്റത്തില്ലല്ലോ
ഇപ്പൊ ബസ്സിലാണെങ്കിലും ഇപ്പം ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്നാ പോലും നമ്മുടെ കയ്യിൽ ഫോൺ കാണും. നമ്മള ഒന്നുങ്കിൽ റീല് കണ്ടോണ്ടിരിക്കും. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിംസ് കളിച്ചോണ്ടിരിക്കും എന്തെങ്കിലും ചെയ്തോണ്ടി രിക്കും ഫോൺല്
ഇപ്പം പേഴ്സണലി ഇങ്ങനെ ഫോന്റെ ഉപയോഗം കരണം നമുക്ക് ബസ്സ് ലൊക്കെപോകുമ്പ അമ്മമാരെക്കെണ്ടെ അടുത്ത് ഇരുന്ന്സംസാരിക്കും കൊറച്ച്ഴിയുമ്പോ നമക്ക്ഓ ഒരു ഇത് തോന്നും. പ്പം പിള്ളാരൊക്കെ ഹെഡ്സെറ്റ് എടുത്ത് വെച്ചിങ്ങനെ ആ ഒരു ഇൻറട്രാക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ഹെഡ്സെറ്റ് എടുത്ത് വെച്ച് പാട്ട് കേക്ക്ന്ന്
അതെ.. ഒന്നെങ്കിൽ ഒറങ്ങാ അല്ലെങ്കിൽ പാട്ട് കേക്ക.. അങ്ങനെ നമ്മള് സ്വയമേ ഭയങ്കരമായിട്ട് ഒതുങ്ങി പോയ പോലെ തോന്ന പണ്ടൊക്കെ ആണെങ്കിൽഈ ബസിലൊക്കെ കേറുമ്പഴത്തേക്ക് നമ്മള് തമ്മിലങ്ങോട്ടും ഇങ്ങോട്ടും സം സാരിക്കും. ഇല്ലെങ്കില് മുതിർന്നവര് വന്ന എഴുന്നേറ്റ് കൊടുക്കും. ഇപ്പെനിക്ക് തോന്നുന്നു. അങ്ങനത്തെ റസ്പെക് ട്ടൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നാറില്ല. ഈവൻ എ ഞാന് ബെ സ്സില് യാത്ര ചെയ്യുന്ന ടൈമില്, ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡി, എനിക്ക് തോന്നുന്നു അവർക്ക് നെ നയൻ മന്ത്സ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഒരു പെൺകുട്ടി കുട്ടികൾ പോലും എഴുന്നേറ്റ് കൊടുക്കുന്നില്ല ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീയുടെ കാര്യം നമുക്ക് നല്ലോല റിലേറ്റ് ചെയ്യാൻ പറ്റുല്ലൊ പക്ഷെ അത് കണ്ടിട്ട് പോലും ഒരു മനുഷ്യര് എഴുന്നേറ്റ് കൊടു ഇവിടെ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ
ഇപ്പം പക്ഷെ ഈ പ്രഗ്നന്റ് ലേഡീസ് അങ്ങനെ വയസ്സായ അവശതയുള്ള അമ്മമാര് അവരൊക്കെ വരുമ്പം അല്ലെങ്കി കൊച്ചിനേം കൊണ്ട് കേറുന്ന അവരൊക്കെ വരുമ്പോ എഴുന്നേറ്റ് കൊടുക്കുക എന്നുള്ളത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യാ
അതെ അതാ അ ഒരാള് പറഞ്ഞു തരേണ്ട കാര്യല്ല പറഞ്ഞു പഠിപ്പിക്കണ്ട കാര്യല്ല അതൊക്കെ നമ്മള് ഒരു വിവേകം അനുസരിച്ച് ചെയ്യേണ്ട കാര്യമാണ് പക്ഷെ അതിപ്പോഴത്തെ തലമുറ ചെയ്യുന്നില്ല
പക്ഷെ ഇത് ചൂഷണം ചെയ്യുന്ന കൊറേ പേരുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിട്ടുണ്ട് ഈ പുള്ളോരൊക്കെ ഇരിക്കുമ്പോ കൊറെ ആന്റിമാര് അവർക്കൊന്നും ഒരു ഫിസിക്കലി ഒരു കുഴപ്പോം കാണത്തില്ല വെറുതെ ഇങ്ങനെ ഇത്രയും നാള് നമ്മള് അത്രയും കഷ്ടപ്പെട്ടായിരിക്കും കോളേജിന്നൊക്കെ അത്രയും ദൂരം അവിടുന്ന് നിന്നാ പിന്നെ ഇങ് ഇങ് വരെ അത്ര മണിക്കൂർ ഓടെ നിക്കേണ്ടി വരും അപ്പൊ അത്രയും കഷ്ടപ്പെട്ട് കേറിട്ട് ചിലപ്പോ ഇവര് ഒരു കൊഴപ്പം കാണത്തില്ല മോളെ ഒന്ന്ണീറ്റരുവോ എന്ന് പറയുമ്പം നമുക്ക് എണീറ്റ് കൊടുക്കാ ഇരിക്കാ ഒക്കത്തില്ല ഇങ്ങനെ ഫിസിക്കലി അവര് നല്ല ഫിറ്റ് ആയിരിക്കും ഒരു കുഴപ്പം പക്ഷെ അതിങ്ങനെ ചൂഷണം ചെയ്യുന്നവരും ഉണ്ട് കുറച്ചെറുതായിട്ട്
അതെ അത് ഉണ്ടല്ലോ അതിപ്പോ ഏത് കാര്യത്തിലാണെങ്കിലും ആഹ് ചെയ്യുന്ന ആൾക്കാരിണ്ടാവും
ഉം ഉം
ആഹ്
അതേപോലെ ഈ എന്താണ് ഇപ്പഴ്ത്തെ കൂട്ട് സീരിയസ്ലി ഇങ്ങനെ നമ്മള് ബസ്സിലൊക്കെ പോകുമ്പോ ഇങ്ങനെ യ്യോ എന്തെങ്കിലും ചോദിച്ചിട്ട് അവസാനത് വന്നെത്തുന്ന നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസിലേക്കാ എന്തുവാ ഏഹ് എന്താ എവിടാ സ്ഥലം എന്താ അച്ഛനെന്താ ജോലി അമ്മയ്ക്കെന്താ ജോലി എന്താ വീട് ഇങ്ങനെ പേഴ്സണൽ ഡീറ്റെയിൽസ് അങ്ങനെ ആഹ് അങ്ങനെ ഭയങ്കരട്ടെനിക്ക് ഷെയർ ചെയ്യുനെഇഷ്ടല്ല അിയാത്ത ഒരാളുടരിക്കെ എനിക്ക് പേഴ്സണലി അത് ഇഷ്ടല്ല ഉം ചോയിച്ചു ചോയിച്ച് ചോദിച്ചു
പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് ഇപ്പ നമ്മളെ ഒട്ടും അറിയാത്ത ഒരാൾ ബസ് ന്ന് അങ്ങനത്തെ കാര്യങ്ങള് ചോദിക്കേണ്ട ആവശ്യല്ല ഈവൻ നമ്മളെ ആറി ആങ്ങനൊരാള് ചോദിക്കുവാണങ്കില് നുക്ക് ഷെയർ ചെയ്യുന്ന കൊണ്ട് യാ
ഉം ഇവര് ചോദിച്ചു ചോദിച്ച് എല്ലാ കാര്യവും അങ്ങ് അറിയു ഡീറ്റെയിൽസ് വീട്ടിലെ എല്ലാ കാര്യവും അങ് അറിയണം അങ്ങനെ ഒരു അതെനിക്ക് ഭയങ്കര ഇറിട്ടേഷനായിട്ട് തോന്നും പക്ഷെ നമുക്കത് പറയാൻക്കെ ത്തില്ല ചോയിക്കുന്നത് പറയാൻ പറ്റോ
അതെ അതെ പിന്നെ എനിക്ക് ഇപ്പം അങ്ങനെ പറഞ്ഞപ്പം പേഴ്സണൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യരുത് എന്ന് പറഞ്ഞ കൊണ്ട് എനിക്കിപ്പോ പറയാൻ തോന്നിയ ഒരു കാര്യമാണ് ഇപ്പൊ നമുക്ക് സ്കൂൾ ഗ്രൂപ്പുകൾ സ്കൂളിലൊക്കെ നമുക്ക് ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ ടീച്ചേഴ്സും പേരൻ്റസും ഒക്കെ ഉള്ളത് അപ്പൊ അതിനാത്ത് നമ്മുടെ പേഴണൽ നമ്പരൊണ്ട് അപ്പോ നമ ആൺകുട്ടികളാണെങ്കിലും പേഴ്സണലായിട്ട് വന്ന് മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ നമ്പേഴ്സ് ഒക്കെ ഒരുപാട് മിസ് യുസ് ചെയ്യപ്പെടുന്നുണ്ട് എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് സ്കൂളുകളിൽ നിന്നൊക്കെ ബൾക്കായിട്ട് നമ്പേഴ്സ് എടു ത്ത് നമുക്ക് തന്നെ ഇപ്പം ഒരു എഡ്യൂക്കേഷൻ കഴിയുമ്പോഴത്തേക്കാ പലയിടത്തു നിന്ന് കോള് വരുന്നുണ്ട് അപ്പൊ ഞാന് ഒരു പ്രാവശ്യം എനി ഇതുപലെങ്ങനെ കോള് വന്നപ്പം ഞാൻ തിരക്കി എവിടുന്നാണ് നമ്മുടെ ഡീറ്റെയിൽസ് കിട്ടുന്നെന്ന് ഈവൻ നമ്മുടെ പേരും അഡ്രസ്സും എല്ലാം കിട്ടുമല്ലോ
ആഹ് ആഹ് ആഹ്
അപ്പൊ ഇങ്ങനെ പറഞ്ഞു സ്കൂളിന്ന് എടുത്തതാണെന്ന് അപ്പം ആഹ് സ്കൂളീന്നപ്പ അത്രയും ഡേറ്റാസ് പോവല്ലേ ചെയ്യുന്നെ കു കുട്ടികളിലെ അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല
തണാണ് ഇപ്പൊ നമ്മൾ പോലും അറിയാതെ പല സ്ഥലത്തുന്നും നമ്മടെ ഡേറ്റാസ് ഒക്കെ ലീക്ക് ആവുവാണ്
അതെ അതെ ഈ ട്രാൻസോഴ്സ് അല്ലെങ്കില് അതുപോലെ തന്നെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കോഴ്സുകളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഓരോരുത്തർ വിളിക്കുവല്ലോ
ഉം ഉം
അപ്പം ഞാനിങ്ങനെ ചോയിച്ചിട്ടുണ്ട് എന്റെ കാരണം നമ്മള് വേറെങ്ങും അങ്ങനെ നമ്പേഴ്സ് കൊടുക്കുന്നില്ല അപ്പഴ ബൾക്കായിട്ട് നമ്പർ എടുക്കുന്നു നമ്മുടെ കാര്യങ്ങളെല്ലാം അറിയാം അവർക്ക്
ഉം
അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് മോശമായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം നമ്മുടെ ഒരു എന്താ പെർമിഷൻ ഇല്ലാതെ അങ്ങനെ കൊടുക്കരുതെന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ
ആണ് നമ്മ ഇപ്പം നമ്മുടെ ഫോൺ നമ്പര് ആരി യൂസ്പ്പം പക്ഷെ നമുക്ക് ബ്ലോക്ക് ചെയ്യാനൊക്കെള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് പ്പിൽ ഇപ്പോ അറിയാത്തൊരു പലരും മെസേജ് അയക്കും അറിയാത്തവരക്കെങ്ങനെ മെസേജ് അയക്കുംമ്പോമക്ക് വാട്സആപ്പിൽ ബ്ലോക്ക് ചെയ്യാര് ഓപ്ഷനുണ്ട്
അതെ
പക്ഷെ നേരിട്ടിങ്ങനെ ചോയിക്കുമ്പോ നമുക്ക്ങ്ങനെ ആ ആണാണ്ണ് അത് ശരിയാണ് ശരിയാണ്
അപ്പൊ അത് നമുക്കൊരു ഇൻസെക്യൂരിറ്റി ആയിട്ട് തോന്നും കാരണം ഇവിടെ പോയാലും അല്ലെങ്കിലിൽ ഇപ്പം കൂടുതൽ ആൾക്കാരും ഇൻസ്റ്റ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ ചിലപ്പോ പബ്ലിക് ആയിരിക്കും ചിലപ്പം പ്രൈവറ്റ് ആയിരിക്കും നമ്മൾ കുറേ പോസ്റ്റുകൾ ഇടും അതൊക്കെ മിസ്സ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടല്ലോ
ഉം ആണ്ണാണ് ആണ്
അപ്പം നമുക്ക് സത്യം പറഞ്ഞാ ഫോൺ യൂസ് ചെയ്യുന്നോണ്ട് യാതൊരു സെക്യൂരിറ്റിയും ചില ടൈമില് കിട്ടാറില്ല
ആണം ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഫ്ലിപ്കാർട്ടിലോ അങ്ങനെ എന്തെലും സെർച്ച് ചെയ്തൊരു സാനം ഇൻസ്റ്റ എന്തെലും തൊരു സാധനം നമ്മള് വേറൊരു ആപ്പ് എടുക്കുമ്പോ ആ സാധനം ഇങ്ങനെ പെട്ടെന്ന് വന്ന് കിടക്കുന്നത് കാണ അപ്പം
അതെ
രണ്ടടുത്തുന്നും ഡേറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആകും
റിലേറ്റഡ് ആയി പോകുന്നുണ്ട്
ആഹ്
അപ്പം എനിക്ക് തോന്നി ഫ്ലിപ്കാർട്ട് മീഷോ പോലുള്ള എനിക്ക് ട്രസ്റ്റഡ് ആയിട്ടാണ് ഇതുവരെ തോന്നിയിട്ടുള്ളത് എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല കാരണം അതൊരു ജെനുവിൻ പ്ലാറ്റ്ഫോ ആയിട്ടാണ ഇത്ര ആൾക്കാര് പർച്ചേസ് ചെയ്യുന്നതല്ലേ ഇല്ലെങ്കിൽ അവർക്ക് തന്നെയല്ലേ പ്രശ്നം വരുന്നത്
ഉം
ബാക്കിയുള്ള ആപ്പിന്റെ കാര്യം ഒന്നും എനിക്കറിയില്ല ഞാനങ്ങനെ പേഴ്സണലീ യൂസ് ചെയ്തിട്ട് ഞാൻ റിപ്പീറ്റ് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഈ പുതിയ പുതിയ കുറെേ ആപ്പുകളൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ ഒൻപത് രൂപയ്ക്കൊക്കെ നമുക്ക് സാധനങ്ങൾ വാങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള കോറേ പുതിയ മാർക്കറ്റുകളളോക്കെ ഇറങ്ങുന്നുണ്ട്
അതെ അതെ
ഞാൻ പിന്നെ ഇതുപോലെ ഫോണില് കണ്ടിട്ട് ഓൺലൈനായിട്ട് ഒരു ജോബ് സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ അതൊരു എനിക്ക് തോന്നുന്നു ഞാൻ പക്ഷെ അത് വറായിട്ട് വിശ്വസിച്ചു പക്ഷെ എന്റെ പൈസ പോയി ഞാൻ അവർക്ക് ജിപേ ചെയ്തു കൊടുത്തു അവര്തുപോലെ മണി ചെയിന്റെ കാര്യ ആയിരുന്നു പറഞ്ഞിരുന്നത് അപ്പം അങ്ങനെ വരുമ്പം എനിക്ക് തോന്നുന്നു ഫോൺ വഴി കിട്ടുന്ന ജോബ് നല്ലതായിട്ടുള്ളതോണ്ട് അതുപോലെ തന്നെ ഫേക്ക് ആയിട്ടുള്ളതോ ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ
ആഹ് അതെ യോജിക്കുന്ന് കോള് അവസാനിപ്പിച്ചാലോ
ആഹ് ഓക്കെ ഓക്കെ
ഹലോ
എഡോ കട്ടാക്കാൻ പറ്റുന്നുണ്ടോ